ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ?
ഓഹ് കേൾക്കാ.
എന്താ പണി, ചായൊക്ക കുടിച്ചാ?
ഓഹ് ചായുട്ച്ച് ഇങ്ങനെ ഇരിക്കാ മോനെ കാത്തിരിക്കാ ഓൻ മദ്രസ വിട്ട് വര്നെ.
ഓഹ് ചായക്കെന്താ കടി ഇണ്ടാക്കിയെ ഇന്ന്? പലഹാരങ്ങള് എന്താ ഇണ്ടാക്കി? ഓഹ് ദോശയാണൊ ഇവടിം ദോശേണ്. ഇങ്ങളെങ്ങനെ ആര് അരി അരിച്ചാണ്ടാണോ ദോശ ചുടല് അതോ മാവ് കൊണ്ടാണോ പൊടി കൊണ്ടാണോ? അഹ് അരി അരച്ചാണ്ട് ലേ ആഹ് വെള്ളത്തിലിട്ട്. ഓഹ് അഹ് ശെരി. തേങ്ങെടോ അരക്ക്യുമ്പം കൂട്ടത്തില്? അതോ തേങ്ങ അല്ലാതെ മാവാക്കിട്ടാണോ മാവാക്കി?
പിന്നെ.
ഓഹ് അത് ശരി. ഓഹ് അത് ശെരി. അപ്പൊ ചായകുടി ഒക്കെ കഴിഞ്ഞല്ലേ. പിന്നെ ചോറൊക്കായാ? ചോറൊക്കെ ഇണ്ടാക്കാനുള്ള പരിപാടി ആയോ ഉച്ചക്കക്ക്?
അതോനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് പത്തുമണി പത്തരെക്കെ ആവും.
സ്കൂളിലേക്ക് ചോറിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവൂല്ലല്ലേ.
ഇല്ല ല്ല ചോറില്ല. എന്തേം ഉപ്പേരി വാണോന്. അല്ലാ അവിടെണ്ട് ഇവട്ന്ന് കൊണ്ടോവാ വെറുതെ കൊണ്ടോവാ. ഓഹ് കിട്ടും എല്ലാം അവിടെണ്ട്.
ഓഹ് അത് ശെരി. ചെറുപയർ കറി അങ്ങൻ ത്തെ ചോറാ കിട്ടാ അവിടെ. കടല ചെറുപയർ അങ്ങനെള്ള അതോ അല്ലാതെ സാമ്പാർ അങ്ങനെ ക്കായിട്ടുള്ള കറികളൊക്കെ ഉള്ള ഉപ്പേരി ഉള്ളെ ഓഹ് അങ്ങനെത്തെ.
ചെലേപ്പോ പ
ഓഹ് അത് ശെരി. ഓഹ് അപ്പൊ സ് സുഖാണല്ലോ ല്ലേ ഒന്നും കൊടുത്തയക്കണ്ടല്ലോ. ഞങ്ങക്ക് മുഴുവനായിട്ട് കൊടുത്തയക്കണം. ഓഹ് അത് ശരി. ഓഹ് അങ്ങനെ. ആഹ് എല്ലാരും കൊണ്ട്രുമ്പോം ആഹ് പൂതിയാവുലേ. ഞങ്ങൾക്ക് മുഴുവനായിട്ട് കൊണ്ടോണം ചോറും കറിയും ഓഹ്. പലഹാരും ഒക്കെ കൊണ്ടു പോണം സ്കൂളിലേക്ക് പോവുമ്പോത്തിന്. അല്ല ഇത് വേറെ സ്കൂളാണ്. അപ്പ അങ്ങന ആവുമ്പോ എല്ലാ സ് ളും ഞമ്മള് തന്നെ കൊണ്ട് കൊടുക്കണം കൊടുക്കണം സ്കൂളെക്ക് പോകുമ്പോ അപ്പ അങ്ങനെ ആവുമ്പോ മറ്റ് സ്കൂൾലൊക്ക ഭക്ഷണം ഇണ്ടാവും പിന്നെ ആ ഭക്ഷ ണം ഇണ്ടാവും അപ്പ സുഖാണല്ലോ
എന്നാല് ഇപ്പ സ്കൂൾലൊക്ക ഉഷാറാണ് പാണ്ട് ഞങ്ങളൊക്ക പഠിക്ക്ണ കാൽത്ത് വെറും ചോറ് ചെറുപയറ് എന്നും ചോറ് ചെറുപയറ്
ഞാൻ പഠിക്ക്ണ അന്നൊക്കെ ചോറ്, ചെറുപയറ് കടല പിന്നെ പാല് കി ട്ടുവായിരുന്നു കോഴിമുട്ട പാലൊക്ക കിട്ടൂലോ അതക്ക കിട്ടൂലേ
പക്ഷെ ഇപ്പൊ നല്ല ആഴ്ചേല് ഒരു ദിവസം ചിക്കന് ഇണ്ടാവും എന്തെങ്കിലോക്ക ആയിറ്റ് സാ
ബിരിയാണി ഒക്ക ഇണ്ടാവോ ബിരിയാണിക്കെ ഓ അപ്പ സുഖാ ലെ കുട്ടികൾക്ക് മട്ക്കൂല അതന്നെ ഞാനും പഠിച്ച അന്ന് അതന്നെ ചെറുപയർല് ചോറ്ട് ട്ട്ണ്ടോ അങ്ങനത്തെ ചോറ് ഇണ്ടായ്‌ന്ന് അത് അങ്കണവാടിന്നെനി തോന്ന്ണ്ട് ചെറുപയറും ചോറും കൂടി മിക്സ് ചെയ്തൊരു സാധനാ കിട്ടല് ഇവട കടല പുഴുങ്ങിയത് ചെറുപയറ് ഇതെമാരിന്നെയ്‌ര്ന്നു കിട്ടിര്ന്നേ പക്ഷെ അത് രസായിരുന്നു അന്നൊക്കെ ഞങ്ങള് എന്താറിയോ പേപ്പറർല് ചോറ്ന്റെ പാത്രത്തിലൊക്കെ കടല ഇങ്ങനെ വാങ്ങൂ ലാസ്റ്റ് ചോറ് തിന്ന് കഴിഞ്ഞ് ബാക്കി ഇണ്ടാവും ഇ കഞ്ഞിപ്പെര ഇണ്ടാവോല്ലോ അങ്ങനെക്കെ ഇണ്ടാവോല്ലോ അവ്ടെ പോയി ട്ട് കടല വാങ്ങീട്ട് പിന്നെ വീട്ട് കൊണ്ടന്ന് തിന്നു അന്നൊക്കെ ഒര് കഥ അങ്ങനെക്കെ പിന്നെ പോകുന്ന ആറു റോഡിലൂടെ പോകുമ്പോൾ ഈ മറ്റേ കറാമ്പട്ടന്റെ എലെ അങ്ങനെ എന്തോ ഇല്ല്യെ
ആ ആഹ്
ആ അത് അത് പറിച്ചാണ്ട് ബേഗിലിട്ട് പോക പുളിങ്കുരു എരിഞ്ഞിക്കുരു അത് കളിക്കാം കൊണ്ടോവാ ആ ഏ ഇപ്പ അങ്ങനെന്ന് ഇപ്പ പൊതുവെ സ്കൂൾലും അങ്ങനെന്നു ഇല്ല്യല്ലോ സ് കൂൾലന്നെപ്പ അയിന് മറ്റെ സ് എന്തക്കെ കീയ്‌ണ സാധനം ഇണ്ട് പിന്നെ കളിക്ക്ണത് ഒരുപാട് ണ്ടല്ലോ അന്നൊന്നും അതില്ല്യല്ലോ ആ അതന്നെ ഇപ്പ എല്ലോട്ത്തു ഉണ്ടല്ലോ പാർക്കുകൾ ഇണ്ടല്ലോ പക്ഷേ ഇനി നമ്മള് പഠിച്ചന്ന് അതില്ല്യല്ലോ കളിക്കാന്ള്ള സാ ധനങ്ങളൊന്നുല്ല അപ്പം നമ്മള് പുളിങ്കുരു എലിഞ്ഞിക്കുരു ഒക്കെ ബാഗിലിട്ട് കൊണ്ടുപോ ഞാന് എഴാം ക്ലാസ് വരെ അങ്ങനെ കൾച്ചീണ് നല്ല രസേനി അതാ ആ വളപ്പൊട്ട് പിന്നെ ഈ ആ വളപ്പൊട്ട് ഇട്ത്താണ്ട് കളിക്കും ഒരേ കളറ്ള്ള ലെ ഒരേ കളർല്ള്ള വളപൊട്ട് മേച്ചാക്ക ആ കുപ്പി വള ഇണ്ടായിര്ന്ന് ആ അതന്നെ പിന്നെ അതു മാത്രല്ലാ ഇണ്ട് ഇപ്പ അയ്ന് ആരും അങ്ങനെ ഇട്ണില്ല്യ പൊതുവെ കുട്ടികള് ഇട്ണില്ല്യല്ലോ കുപ്പിവളകള് ഉപയോഗി ക്ക്‌ന്ന്ല്ല്യല്ലോ പിന്നെ അതേമാരി ഈർക്ക്ള് ഇതേമാരി ഇങ്ങനെ കോല് തട്ടിയിട്ട്ള്ള ഒരു കളി ഇണ്ടെര്ന്നു കൊത്തങ്കല്ല് അതക്ക നല്ല ഓർമ്മണ്ട് കൊത്തങ്കളി ഒന്നു അറിയൂല്ല്യ ചെയ്യാനും അറീല അത് തന്നെ അത് മാത്ര അറിയ അയില് കൊർച്ച് ഇത് ഓൽക്ക് ഇഷ് ടപ്പെട്ട കാ അത് ഇട ആ കാർട്ടൂണ് അങ്ങനെ എന്തെങ്കിലും ഇട്ട്ട്ട് കാണ അത് തന്നെ അപ്പ അതു ഒന്നു അറീല പക്ഷെ ഇപ്പള്ള പൊതുവേ ഇന്റെ മോളൊക്ക കള്ളനും പൊലീസും കളിക്ക്യൽണ്ട്
ഓഹ് അത് ശരി.
റിസൊക്കെങ്ങനെ കൾക്കിണാണ. പിന്നെ അതെ മാരി ഫ്രണ്ട്സൊളെക്കേറ്റ് എല്ലാരും കൂട്ടാരൊക്കെ വന്ന്ട്ട് അതേ മാരി കക്ക് കളിക്കും. ഇണ്ട് പണ്ടത്തെ ഇതിങ്ങനെ എവ്ട്ന്നൊക്കോ കിട്ടിയിട്ട്ള്ളതാ വൊ. ഓരോരൊ ഉമ്മമാര് പർഞ് കൊടുത്ത എന്തെങ്കിലാ.... റ്റാവും. അങ്ങനെ ഓരോരുത്ത.... കിട്ടീട്ട് അങ്ങനെ കളിക്കും. പിന്നെ വേറൊരു കളി അന്താക്ഷരി. അതൊക്കെ കളിച്ചീണൊങ്ങള്. അന്ന് അന്താക്ഷരീ പറയും. ഈ പാട്ട് ഓരോ അക്ഷരം വെച്ചിട്ട് അമ്മൾക്ക് ങ്ങനെ കാ പറയും ന്നെട്ട് കാ വെച്ചിട്ടൊരു പാ.... ആഹ് തൊടങ്ങാ. ന്നെട്ട് അയ്ന്റെ ലാസ്റ്റ് വെച്ചിട്ട് മറ്റുള്ളോല് തൊടങ്ങാ അട്ത്താള്. അതെ. അയ്ൻ അത് നാ ഞാന് അന്താക്ഷരി പറയല്. ആഹ് പിൻ ആഹ്. പിന്നെ പിന്നെ പേപ്പറ് മടക്കിയിട്ട് എന്തോരു സംഭവണ്ടല്ലൊ കൈയ്യോണ്ട് ഇങ്ങനെ ചെയ്ത്ട്ട് പച്ചക്കറിയാണൊ, പഴങ്ങളാണൊ ഒരു പോലെ കിട്ട് ണേന്നൊ അങ്ങൻത്തെ എന്തോരിത്ണ്ടല്ലൊ?
അത് ൻക്കറീല.
ഇല്യലേ. പിന്നെ തെൾച്ചീണൊ കൈയ്യോണ്ട് സാം സുള്ളി സ.... തേഹ്സുള്ളി അത് കൾച്ചീണൊ. അത്ണ്ട്. സാം സുള്ളി സപ് ആനേ വാലാ. കൊത്‌ക്കളെ അല്ലാന്നൊക്കെ പർഞ്ഞാണ്ട് അങ്ങൻത്തെ കൊറേ കളികളില്ലേ ന്യോ?
പ്പ കുട്ട്യേളും, മക്കളു ആയി പ്പെന്താ പ്പൊ ഈ
അന്നൊക്കെ രസേനു. പക്ഷെ അന്ന് സ്കൂള് പോവാനൊരു മടിയേരുന്നു.
ആഹ് അതാണ്. പ്പൊ സ്കൂള് പോവാനൊക്കെ പൂതിയാ.
പോവാനും. പഠിക്കാനോ ഇന്ന് ഭയങ്കര പെട്ടെന്ന് പഠിക്ക്ണ്ട്. ഒരു വാക്ക് മക്കളത് ബുക്ക്‌ത്തെ കേട്ട് കഴിഞ്ഞാ തന്നെ അത് കാണാതെ പഠിക്കും. പക്ഷെ അന്ന് പഠിക്കൂലേയ്ന്നു. അന്ന് കയ്യൂലോയി ര്ന്നു.
ഇപ്പ അതൊക്കെ കഴിയുന്നൂണ്ട്. ഇപ്പഴാണ് ന്ന മെമ്മറി യൊക്കെ കൂടിയത് തോന്ന്ണ്ട്. ബു
അതാണ് പ്പം അമ്മളെ മക്കൾക്കും. ഓൽക്ക് പഠിക്കാനാവില്ല. കൊർച്ച് കയ്യിമ്പ ഓൽക്കും മൻസ്സിലാവും.
അത് തന്നെ. യമ്മളെ പോലെ ആവുമ്പം മൻസ്സിലാവും. പിന്നെ എന്താ ചോറ്‌ന് എന്താ ഉണ്ടാക്കുന്നത്. ഉപ്പേരി എന്തെങ്കിലും ണ്ടാക്കുന്നുണ്ടൊ?
എന്തും. വയറ്ണ്ട് പയറും പ്പേരി വെക്കണം. മീന് അതിന് കിട്ട്ണില്ല പൊതുവെ. എന്താ അറീല. ട്രോളിംങ്ങായിട്ടായിരി.... പ്പൊ. ആഹ്, ആഹ്. മറ്റെ തിലൊരു വണ്ടിക്കാരൻ വെര്ല്ണ്ട്. പന്ത്ര, പയിനൊന്ന് മണി ആഹ് എന്നും പ തിനൊന്ന് മണിയാവുമ്പം വെര്ല്ണ്ട്. പക്ഷെ പ്പൊ ഒരാഴ്ച, ഒരാ രണ്ടാഴ്ച്ചായി. പ്പൊ അയാള് വെര്ന്നില്ല. മീന്റെ വെലോണ്ടായിരിക്കും.
നല്ല വെല ണ്ടാവും. അപ്പൊ കോഴിക്കും പ്പ നല്ല വെലെ. മീന്ന് വെല കൂടുമ്പൊ പൊതുവെ മീന് വാങ്ങാതാവ്മ്പ അതിന് കൊർച്ചും കൂടി കൂടും. ആഹ് കൂടും. എന്നും ങ്ങനെ ങ്ങെള് പച്ചക്കറിയൊക്കെ വെക്കേക്കാരം ലെ. പച്ചക്കറികളൊക്കെ.
ആഹ് പച്ചക്കറികളെന്തേം വെക്കും. എന്താ ള്ളെ മീന് വേണ എന്ത് ഉപ്പേരി എന്ത് പച്ചക്കറി ഇണ്ടായിട്ടും കാര്യല്ല മീനില്ലാഞാ ചോറുന്ന മനസ്ണ്ടാവാ അട് അടുക്കളേ തന്നെ പോവാൻ തോന്നുലാ മീൻ
ആഹ് അതി പിന്നെ ഉച്ചക്കെക്കുള്ള ചോറുണ്ടാക്കാൻ തോന്നും ലല്ലെ അങ്ങനെ മീനൊന്നുല്ലെങ്കില് ഓഹ് അത് ശരി നിങ്ങള് മീൻകറിയില്
ഉപ്പേരിയുണ്ടായാലും
അതന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർക്കോ മല്ലിപ്പൊടിടാറുണ്ടോ മീൻകറില്
പൊടി ഇട്ടാണ്ട് അങ്ങനെ വെക്കല്ണ്ട് ഇടാതെയും വെക്കലുണ്ട്
ഓഹ് ഇടാതെ മീൻ കറി വെ ക്കും മല്ലിപ്പൊടിയൊക്കെയിടാതെ അപ്പൊ കട്ടിയിട്ടോ മഞ്ഞ പൊ ഓഹ് തക്കാളി മഞ്ഞളും ഇങ്ങള് കലക്കി വെക്കാറാണോ ആഹ് കല കലക്കി വെക്കാറാണോ മീൻ കറി അതായത് മല്ലി പൊടിയും മുളക്പൊടി തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിക്കെട്ടിട്ട് ഇങ്ങനെ കലക്കിട്ട് തളപ്പിച്ചിട്ടാണോ മീനിടാറ്
ആഹ് എന്നിട്ട് ലാസ്റ്റ് വറവിടും അങ്ങനെ വെച്ചിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് ഉള്ളിട്ടാണ്ട് വറവിടും
വറവിടൂലേ ആഹ് അത് ശരി ചെലെ കഷ്ണം മീനുകളലേ വലിയ കഷ് കഷണ മീനുകള് സൂദ അങ്ങനത്തെ മീനുകള് അറിയൊ അങ്ങനത്തെ മീനോക്കെ ആമ്പോല്ലെ അങ്ങനെ ചെയ്യായിരിക്കുല്ലേ വാട്ടിയാന്റെ ആഹ്
തക്കാളിയൊക്കെയാക്കി അങ്ങനെ
ആഹ് ഞാനും അങ്ങനെ തന്നെ കഷ് കഷ്ണ മീനൊക്കെയാകുമ്പോ പൊതുവെ ഞങ്ങള്തിന് മല്ലിയിടാതെ കറി വെക്കാറേ ഇല്ല ഞങ്ങൾക്ക് എല്ലാ മീൻ കറിയിലും മല്ലിപ്പൊടി വേണം എല്ലെങ്കില് എന്തോ മാതിരി ഒരു വെള്ളം പോലെ നിക് ക്കുന്ന പോലെ തോന്നും ആഹ് മല്ലിയിടാഞ്ഞാല് അപ്പം ടൈറ്റ് ആണ് ആഹ് ടേസ്റ്റും തോന്നാ പിന്നെ ഓരോ ഭാഗത്തേക്ക് നിങ്ങളെങ്ങനെ കൊടംപുളിയാണോ വാളംപുളിയാണോ ചേർക്ക
വാളംപുളി ആണ് ഇവിടെ ഞാൻ ഇടല് ഇന്റെവിടെ തറവാട്ടിലായിരുന്ന ഇപ്പാക്ക്
കൊടംപുളിയാണ് കൊടംപുളി ഇട്ട മീൻകറിക്ക് വേറൊരു ടേസ്റ്റ്ല്ലേ
ഉപ്പാക്ക് അതാണ് പറ്റ്
ഓഹ് അത് ശെരി കഴിക്കുന്നൽക്ക് ഓരോരുത്തർക്ക് ഓരോ രുചിയാണല്ലോ ഞാനൊക്കെ അത് കഴിക്കുമ്പോ ഇനിക്ക് വേറൊരു രുചിയായിട്ടാ തോന്നാ കൊടംപുളിയിട്ടേന് ഞാനും വാങ്ങാറില്ല ഞാന് വാളംപുളിന്നെ ഇവിടെ വാളംപുളിയാണ് ഞങ്ങള് ഉപയോഗിക്കാറ് അതാണല്ലോ ഞമ്മ ക്കൊന്നും കൂടി രുചിയായിട്ട് തോന്നുന്നത് എന്ത് വാട വാളമ്പുളിയിട്ട കറിയാണ് അങ്ങനെ എന്റെ ചോറൊക്കായി ഇങ്ങനെന്ന് ഇരിക്കയാ ഞാന് ഫ്രീയായിട്ട് സ്കൂള് കൊണ്ടുവനുള്ളത് കൊണ്ടേ ചോറും കറികളൊക്കായി ഓഹ് ചോറും കറി ഉപ്പേരിക്കായി കറിന്ന് മീൻ കറി തന്നെ ഇണ്ടാക്കി
അപ്പൊ നിങ്ങക്ക് മീനെവിടെ ടൗണി പോയിവാങ്ങ
ആഹ് അവിടുന്ന് കിട്ടീന്ന് ഇന്നലെ കിട്ടി ഇന്നലെ രാത്രി കൊണ്ടോന്ന് എന്താ പേരില്ലാത്ത മീനാ പേരില്ലാ മീന് എനിക്കറിയില്ല മീനിന്റെ പേര് അപ്പൊ എന്താ അറിയില്ല അത് കറിവെച്ചിക്കണ് പിന്നെ കേബേജ് ഉപ്പേരി ഇണ്ടാക്കി ക്കിണ് പിന്നെ ആ സ്കൂളിലേക്ക് കോഴിമുട്ട വറുത്തതും കടല അങ്ങനെ രാവിലേക്ക് ദോശയും കടല കറിയും ഉണ്ടാക്കി അതുകൊണ്ട് രാവിലക്കത്തെ അങ്ങനെ കഴിഞ്ഞു ഇനി അട് തൊടക്കാന് അങ്ങനത്തെ പണികള് ണ്ടാവൊള്ളൂ അലക്കാനും തുടക്കാനൊക്കെ ഇണ്ടാവൊള്ളൂ രാത്രിയക്ക് തെകഞ്ഞിട്ട് ഇല്ലെങ്കില് കൊർച്ച് എഹ് ഇപ്പ മഴ ആയോണ്ട് അട്ക്കളേല് അടുപ്പില്ല അപ്പൊ പൊർത്ത് വെക്കാനും പറ്റൂലല്ലോ മഴ ആയോണ്ട്? അപ്പം തെർമൽ കുക്കറില്ലേ അതിൽത്തെ പ പാത്രം കേട് വന്ന്ണ് അപ്പ ചെറിയ പാത്രത്തില വെച്ചത് അപ്പ ഇനി അങ്ങനാവുമ്പം വൈകുന്നേരം ഇനിയും ഇണ്ടാക്കണം. ഇന്നാ അയ്കോട്ടെ ഇന്നശരി
ആഹ് ഓക്കെ ഓക്കെ